ഹലോ
ആ കേക്കുന്നുണ്ടോ
ആ ഇപ്പം കേക്കണ്ടേ എന്തൊക്ക എന്താ അങ്ങനെ പോണ് ഉം അവിടക്കെ ഇങ്ങനെ ഇല്ല കുടിച്ചില്ല കുടിച്ചണം ഫോണമേല ഇങ്ങനെ കളിച്ചിരുന്നു ഇങ്ങന നേരം പോയി
എവിടന അങ്ങനെ തന്നെ ക്ലാസ്സിലൊന്നും പോവാത്തോണ്ട് ഫോണിൽ ഇങ്ങനെ ഇരിച്ചാ ഇന്ന സമയം പോകുന്നുന്നത് അറിയില്ല
ആ അതെന്നെ ന്താ അറിയില്ല അങ്ങനെ ചിലപ്പോ മാണേൽ സമയം നോക്കാൻ വേണ്ടി എടുത്തക്കാരം ആയ് പിന്നെ സമയം പോയാ അറിയില്ല
ഒക്ക ചെയ്യണ് അതിനിടക്ക് ഫോൺ നോക്കിയാൽ പിന്നെ അങ്ങനെ ഫോണിൽ ഇരുന്ന് പോകും പണിഅവിടെ നിന്ന് പോകും
ആ അങ്ങനെ ഇനി നമ്മള് നോക്കുള്ളു പഠച്ചവന് ഇത്ര കായി വിച്ചാരിച്ച് ഉം
അവിടെ പിന്നെ സമയം പോകുന്ന
അറിയില്ല അതന്നെ ഇല്ല ഞാൻ നിക്കാനും കഴൂല
ഫോൺ ഇല്ലാണ്ട് നിക്കാൻ പറ്റെയില്ല ഫോണില് നോക്കിയാ അയിലെന്നെ ആയിപ്പോകും ഇപ്പ എല്ലാരും അങ്ങനെയാണല്ലോ ഇപ്പ നമ്മള് എടെപ്പായാലും ഫ്രണ്ട്സിന്റെ കൂടെപ്പയാലും എല്ലാരും പരസ്പരം ഇങ്ങനെ സംസാരിക്കാൻ നേരം ഉണ്ടാവില്ല എല്ലാരും ഫോണില്
ആ അതന്നെ
നിങ്ങൾ ഫ്രണ്ടിൻസിന്റെ കൂടെ പുറത്തൊക്ക പോകാറുണ്ടോ
ഓ ഉണ്ട്ണ്ട് ഉം
അത് നല്ല രസാണെല്ലോ ഫ്രണ്ട്സിന്റെ കൂടെ പോണ
ഫ്രണ്ട്സിന്റെ കൂടെ ഒക പോകുമ്പോ വൈബ് ആണ്
വൈബ് ആണ് പക്ഷെ അവരെ എല്ലാരേയും ഒരുമിച്ച് കിട്ടാൻ ഭയങ്കര പണിയായിരിക്കും
അതന്നെ എന്നാലും വേറെ കൊറെ കിട്ടും പിന്നെ ഇന്റെ കല്യാണം കഴിഞ്ഞീണോ അപ്പം എന്താ പറയാ ഹസ്ബൻഡറ് അങ്ങനെ വിടൽ ഇല്ല എന്നാലും വിടുമ്പോക്കെ അങ്ങനെ പോകും
അതെയോ നിങ്ങൾ കല്യാണം കഴിച്ചതാ ഭർത്താവിന്റെ വീട്ടിലാന്നോള്ളേ
ആഹ അതെ
നിങ്ങൾക് കുട്ടിയൊക്കെ ഉണ്ടോ
ആഹ ഉണ്ട് ഒരു മോനുണ്ട് ചെറുതാ ആള് ചെറുതാ
ആ ആ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പ എത്ര വർഷമായി അതെയ
ഉ ആദ്യം നിക്കാഹ് കഴിഞ്ഞു പിന്നെ കല്യാണം അങ്ങനെ
ആ ആ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ അങ്ങനെ പോകാനൊക്കെ താല്പര്യം
താല്പര്യമുണ്ട് പക്ഷെ ഹസ്ബൻറ് സമ്മതിക്കൂല അപ്പൊ പിന്നെ അങ്ങനെ നോക്കിട്ടില്ല
അതെ
പിന്നെ ഇങ്ങളൊക്കെ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ലല്ല ഇല്ല ഞാൻ പഠിക്ക ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട്പ്പൊ ഒരു വർഷം പോരേൽ ഇരുന്ന് അപ്പൊ ഇപ്പൊ എന്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് രണ്ടു മാസം ആയിട്ടുള്ളൂ
ഏ ശരി ഹസ്ബൻഡ് നാട്ടിലുണ്ടോ ഏ പുറത്ത് ജോലിക്ക് പോയതാ
അത അതെ അപ്പൊ കല്യാണ ഇപ്പോ ഒന്നര വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക പഠിക്കാൻ പോവാൻ പറയുന്നുണ്ട് അവര്
അപ്പൊ എന്നാ എന്തേലുമൊക്കെ നോക്കൂടെയേ
അതെ കമ്പ്യൂട്ടർ പഠിക്കാൻ നോക്കുന്നുണ്ട് അ ഞാാന് ഡിഗ്രി കഴിഞ്ഞപ്പോ വീട്ടിൽന്ന അങ്ങനെ വിട്ടിട്ടില്ലായിരുന്നു പഠിക്കാൻ വേണ്ടിട്ട്
ഏയ് അപ്പൊ പിന്നെ ഹസ്ബൻഡറിന്റെ പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ
ആഹ അപ്പൊ ആ ഒരു വർഷം ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു വർഷം വീട്ടിലിരുന്ന് അപ്പൊ അങ്ങനെ മടി പിടിച്ചു അപ്പൊ ഇപ്പൊ ഒരു ക്ലാസ്സിൽ പോവുന്ന ആലോചികുമ്പോ തന്നെ ഒരു മടിയാണ് നമ്മൾ പഠിക്കുന്ന കാര്യം പെട്ടെന്ന് നിർത്തി വെച്ചാ പിന്നെ നമുക്ക്
പോന്നണില്ല
വീട്ടിിരിക്ക ഫസ്റ്റ് ടൈം ഒക്കെ പഠിക്കാൻ വിടതായിട്ടാണല്ലോ ക്ലാസ് ഡിഗ്രി ക കഞ്ഞ പാടൊക്കെ ഭയങ്കര ഒരു ദേഷ്യം അങ്ങനെയൊക്കൊയിയിരുന്നു
ഉം
പിന്നെ വീട്ടില ഇരുന്ന്ൊത്ത്ങ്ങനെ ഫോണില് കളിച്ച മായഞ്ഞി പോയി
ഉം
ഇപ്പൊ പഠിക്കാൻ പോവാൻ മതിയായിട്ടതി അതെ അതെ
ഏ ശരി
ഓ പോണം കമ്പ്യൂട്ടർ പഠിക്കാൻ പോണം
ആഹ ശരിയ
എന്തേലും പഠ എന്തേലും ഒരു ജോലിയൊക്കെ ജോലിക്ക് ഇപ്പ നമ്മള് പോയിട്ടില്ലെങ്കിൽ ജോലിക്ക്ിപ്പോള്ള ഓപ്ഷൻ ഉണ്ടാവുന്നത് നല്ലതാണ്
ആഹ അതെ അതെ നമുക്ക് ഭാവിൽ എപ്പഴെങ്കിലുംൊക്കെ ഉപകരിച്ചാലും ആഹ അതന്നെ
ഇപ്പ വേണല്ലോ നമ്മ പഠിച്ച്
ആഹ അത തന്നെ അത തന്നെ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ട ഒക്കെ ഇപ്പ കൊറ ആവേശ ലബിൾ ആണല്ലോ അ പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ
പണ്ടത്തെ പോലെന്നല്ല ഇപ്പ ഓൺലൈൽായിട്ട് നമ്മൾ ഓഫ്ലൈനായിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റല്ലോങ്ങ ങ്ങള് ഓൺലൈനായിട്ടെ നോക്കുന്നുണ്ടോ
കുച് ഏ
അതെ
ഇല്ല ഓൺലൈനായിട്ട് ന്റെ ഹസ്ബൻഡ്ന് പഠിക്കണേനെ പറ്റിന്നെ ഇനി പറഞ്ഞ ഇഷ്ടല്ല അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ നോക്കലില്ല
അതെയ
ഉര എനിക്ക് നല്ല താല്പര്യം ആ അതന്നെ പക്ഷെ എന്റെ ഫ്രണ്ട്സ് ക്കെണ്ട് ഫ്രണ്ട്സൾക്കാണെങ്കി പഠി ക്കാൻ പോകണ ഇഷ്ട ല്ലേ പക്ഷെ ഓലെ ഹസ്ബൻറിനാണെങ്കിൽ പഠിച്ചച്ച് എന്തെലൊക്കെ ഒന്നാവണം അങ്ങനത്തെ ആൾക്കാരാണ്
ആ അങ്ങനെ ഇള്ള ആൾക്കർക്ക അങ്ങനെ
ആഹ് ഇനിക്കാണെ പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് വിടണില്ല
വീട്ടന്നൂർല്ല അങ്ങനെയൊക്കെ ആുമ്പോൾ നമുക്കൊരു വെഷ്മായിരിക്കും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ
ആഹ് നഞമ്മളിപ്പോ കല്യാണത്തിന് മുന്നേ നമ്മ എത്ര കാലം ഓ റക്കഴിച്ചു ഊണില്ല ഉറക്കൂില്ലാതെ പഠിച്ച് കല്യാണവും തക്കാര ഒക്കെ ഉണ്ടായിട്ട് അനൊന്നും പോവാ ആണ്ട് നമ്മള് പഠിച്ചുണ്ടാക്കി മർക്കൊക്കെ വാങ്ങി ഉണ്ടാക്കിയതേല്ലേ ആ അപ്പൊ ഇങ്ങനൊക്കെ ആകുമ്പോ നമുക്ക് സങ്കടം
കഹങ്കാരം
അതന്നെ ആ ഞമ്മുക്കിപ്പോ അതന്നെ നമ്മൾ എത്രയും നേരിച്ചപ്പോ ഒക്കെ പറ ത്താക്കന്മാർങ്ങനെ ഇതാക്ക അല്ലെ ഓലാശം ആ ഓല് തെരും തേരായൊന്നുല്ല ആ അതന്നെ അമ്മക്ക് എന്തൊക്കെയ ആവശ്യങ്ങൾ അതന്നെ ഇപ്പൊ ഈ ഡ്രസ്സ് ന്നെ ഇപ്പൊ പണ്ടത്തെ മതിരില്ലോ ഒരിക്കും ഡ്രസ്സ് പിന്നെ നമ്മളരും ഇടുലല്ലോ
പിന്നെ നമ്മൾ ആരോടുള്ള ഒരുപ ഒരുപാട് മാറി പ്പ നമ്മള് കാലത്തിനന നമ്മളും അതേ പോലെ വന്ന്ണു. ട്രസ്സിനാണെങ്കിലും ചെറിയ പൈസ ക്കന്ന് ഡ്രസ്
ക മിനിമം രണ്ടർപ്യ എന്തായാലും ആവും
എന്തായാലും ഡ്രസ്സ് എടുക്കാനൊക്കെ ആണോ അപ്പൊ നമ്മള് അതെന്തായാലും വേണം ആ അതെ ഏത് പോയാലും ആ പൈസ വേണം എന്തായാലും നമ്മുടെ കയ്ൽ പൈസ ഇണ്ടായല് നമുക്കരുപക രല്ലേ
ആഹ് അതന്നെ അതന്നെ ഞാൻ പറയമ്പോക് ഉം.
ഞമ്മളെ ആവശ്യങ്ങൾ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നമ്മുക്ക് തന്നെ നടത്താലൊ.
ആഹ് അതന്നെ.
പൈസ നമ്മള കയ്ല്ല.
ഉം സ്വന്തം കാലിൽ നിക്കാനു അറിയാ.
ആ നക്ക ഇപ്പത്തെ കാലത്ത് എല്ലെ ഒരു ഇപ്പം നമ്മളെ പോലെല്ലെ ഒരു ജോലിയൊക്കെ ആയിട്ട് കല്യാണം.
അതന്നെ ഞമ്മക്ക് അന്നൊന്നും ഞങ്ങക്ക് ഒന്നും പക്വത എത്തില്ല അറിയാം. കല്യാണം കഴിഞ്ഞ് കഴിക്കണന് മുന്നേ ഒരു ജോലി വേണം സ്വന്തം കാലെ ക്കണം അങ്ങനെയൊക്കെ കേട്ട് നമുക്ക്റേ ഉപദേശങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു പക്വത നമുക്ക് എത്തിയില്ല പോലെയുള്ള സോഷ്യൽ മീഡിയ ഒന്നും അന്ന് അങ്ങനെ വല്ല്യ ഇത് ല്ലാ
ഇല്ല ഇല്ലേ ഈ അപ്പക്ക ആണെങ്കിൽ നമ്മൾ
ആ അതന്നെ ആ ഇപ്പൊ പിന്നെ അന്നൊക്കെ ഇന്റെയൊക്കെ പ്രായത്തില് പ്ലസ് ടു കഴിഞ്ഞാ പിന്നെ. കല്യാണം കഴിച്ച പിന്നെ കല്യാണം കഴിച്ചിട്ട് ഹസ്ബൻഡിനു ആണെങ്കിൽ പഠിപ്പിക്കാത്ത. പിനല്ലാണ്ട് വീട്ടുകാരൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യൂല പഠിക്കാനൊന്നും.
ആ അങ്ങനത്തെ ഒരു കലം ക്കോർമ്മണ്ടേ ഇപ്പള ല്ലോ ഡിഗ്രി കഴിഞ്ഞിട്ടും ജോലിയില്. ഇല്ല ആത്യൊക്കെ ഫുള് പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ കല്യാണം നിക്കുക അപ്പൊ അതന്നെ കേൾക്കോ നമ്മുക്ക് പഠിക്ക ക്യാനും ചെൽപ്പോ താല്പര്യം ഉണ്ടാവുല. പഠിച്ചിട്ട് എന്താ കാര്യം പ്ലസ് ടു കയിഞ്ഞ കെട്ടിക്ക്ള്ളൊന്ന് ഉള്ള ആ ഒരു മൈൻഡെ. ശി പ്പ അതൊന്ന്ക്ക ഒരുപാട് മാറിയിട്ടുണ്ട് ഉം നമ്മള് പഠി പഠിച്ചു വെക്കുന്ന. താണല്ലോ പിന്നെ അവർക്ക് താല്പര്യം ഇല്ലെ നമുക്കൊന്നും ചെയ്യാൻ പ
ആഹ് അതെ അതെ പിന്നെ കാലാവസ്ഥക്കെ എങ്ങനെയിപ്പോ അവിടെ?
ഇപ്പം മഴയില്ല വെയിലുല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാ.
ഇവടിം അങ്ങെനെന്നെ. മയീല്ല വെയിലൂല്ല. ഇന്നാലോ നമ്മൾ കൊറേ തുണികളൊക്കെ പുറത്തിട്ട്ണ്.
എന്ത്
ചൂടാണ് ഇങ്ങനായാല്. ടൈമിൽ വൈലൂല്ല മയി ഇല്ലാതായാല് ആ ഫാൻ ഇല്ലാതെ അകത്തൊന്നും ഇരിക്കാൻ വയ്യ.
അത് അതന്നാ അവസ്ഥ ഇവിടേം.
ഓ പൊറത്തൊക്കെ പോവുല്ണ്ട്. പൊറത്തൊക്കെ പോവാൻ ഭയങ്കര ഇഷ് ട്ടു ആണ്
അല്ലെ നിങ്ങള ഭർത്താവ് നാട്ടിലാന്നെല്ലേ. അപ്പൊ നിങ്ങള വീട്ടിലൊക്കെ പോയി നിക്കാൻ പറ്റോ? നിക്ക് നിങ്ങളെ വീട്ടിലൊക്കെ പോയി നിക്കാൻ പ
ആഹ് ഒന്ന് വീട്ട് പോയാല് പത്ത് പതിനഞ്ജീസക്കെ ചെൽ പ്പ നിക്കും പിന്നെപ്പ മോനായെന്റെശ മോനെ കാണാതെ ഹസ്ബൻന്റിന് തോനേസൊന്നും നിക്കാൻ കഴിയില്ല അപ്പൊ പിന്നെ ങ്ങട്ട് പോരും.
അതെയൊ ഇപ്പളല്ലേ ഇപ്പ അമ്മോൻ ക്ലാസിലൊ തീരെ പോവാൻ പറ്റലുണ്ടാവൂല ലേ
ആഹ് അതന്നെ ഇന്നാലു ഏറെക്കുറേയൊക്കെ. ഉം പോവാൻ നോക്കല്ണ്ട് വീട്ടില്. പിന്നെ നമ്മക്ക് ഇവിടെങ്ങനെ നിക്കുമ്പോ. ഓ ഉണ്ടാക്കും ഏറെക്കുറേക്കെ ഉണ്ടാക്കും പക്ഷേ ഇപ്പൊ. എന്താ മടിയാണ്.
അതെല്ലരിക്കും അങ്ങനെയാണല്ലോ? പണിയെടുക്കാൻ പൊതുവെ മടിയായിരിക്കൽ.
ആഹ് അതെന്നെ ചായക്ക് എന്തെങ്കിലു ഒക്കെ സ്നാക്സോ അങ്ങനൊക്കെ ചെലപ്പൊക്കണ്ടാക്കും. പിന്നെ ഒരു മൂടാണ് ഒരു മൂട് വ ന്ന അയ്നൻസരിച്ഛ് ണ്ടാവു ഉം ഉം.
സ്‌പെഷലാണെങ്കിൽ അഹ്ണ്ടാക്കാനൊരു താല്പര്യം വേണം
ആ അതന്ന അ തന്നെ പിന്നെ പെട്ടെന്ന്ണ്ടാക്കാ ഭയങ്കര ഇതാണ് ഈ ബ്രെഡ് ഓംലെറ്റ് ഇണ്ടല്ലോ
അഹ് അഹ് അഹ്
ആ അത്ങ്ങൾ ണ്ടാക്കൽണ്ടാ ഔ ടെ
ഒ ഒ ണ്ടാക്കാർണ്ട്
അത് പിന്നെ നല്ലസുഖല്ലേണ്ടാക്കാന്
ആ നമ്മള് പെട്ടെന്ന്ണ്ടാക്കല്ലെ നമ്മള് കസ്റ്റാർഡ് പുഡ്ഡിംഗ്ഒ ല്ല അതൊക്കെ നമ്മള് പെട്ടെന്നുണ്ടാക്കും അങ്ങനതൊക്കെണ്ടാക്കാനാ കൂടുതൽ താൽ
ആഹ് അദ് ആ -തീരെ തിന്നാനും ഇഷ്ട്ടല്ല ഹ് ഹ് ഹ് ഉം ആഹ് പിന്നെ ഇൻക്ക് കൂടുതൽ ഫാസ്റ്റ് ഫുടൊക്കെ ഇഷ്ടം ഹ്
ഒഹ് ഇനിക്കുംഅങ്ങനെന്നെ ആഴ്ചയിൽ ഒരുവട്ടെങ്കിലും ആഹ് കേടാണ് പക്ഷേ അത് ഇല്ലാണ്ടിരിക്കാ പ ചില്ല ആഴ്ചൽ ഒരുദിവസങ്കിലും പൊ ത്തെ ഫുഡയിക്കണം അല്ലെ എപ്പോവേണെങ്കിൽ നമ്മൾ ഓർഡർചെയ്തൽ നമ്മൾ വിചാരിച്ച സാധനങ്ങൾ ലെ ത്തിന്നോ അഹ് ആഹ് അപ്പൊ നമ്മള് അവരോട് ഇങ്ങനെ പറയേണ്ടല്ലോ അങ്ങനെവാങ്ങിത്തരോനൊന്നും പൊയി ചോയിക്കണ്ടല്ലോനമ്മക്ക് വേണേൽ നമ്മക്ക് ന്നെ ഓഡർ ചെയ്ത് കഴിക്കാലോ പണ്ടുള്ള പോലൊന്നും അല്ലല്ലോ ഒരു പാട് മാറി
ആഹ് അതെന്നെ
എല്ലം കൊണ്ടും
മ്
ങ്ങളട്ത് പൊയേം തോടക്കണ്ടൊ
പോഴ ഇല്ല കാട് ആ ഒരു കട്ടമുക്കിലെന്നേണ് വീട്
അതെ
ഏഹ് സിറ്റി ണ്ട്ന്നാലും കൊറച്ചൊരു ഉള്ളേര്യക്കാണ് വീട് അപ്പൊ പിന്നെ മ്
വെള്ളൊക്കെ ണ്ടാവാറുണ്ടോ
ഓ വെള്ളണ്ട് ആ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നുല്ല.
അ ആ
ഉം പിന്നെ മഴക്കാലാണെങ്കിലും ഞ് വേനൽ കാനാലായാലും വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട് ഇത് വരെ വന്നി ഞങ്ങൾക്ക് ഇവിടെ ഒരു പാടത്തൊരു കെ കിണറുണ്ട് അപ്പൊ ഒരു അഞ്ചാറ് വീട്ടാരും ഞങ്ങളു കഴി റ്റ്ന്നന്നെ ആ ഓലൊക്കെ വെള്ളടക്കൽ ന്നാലും വേനലായയാലും വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നുല്ല. ക്ഷെ ഇന്റെ വീട്ടിലൊക്കെ ണ്ട്ട്ടോ ന്റെ വീട്ടിൽ ആ ന്റെ വീട്ടിലൊക്കെ വെള്ളത്തിന് ചെല്പ്പോ വേനലൊക്കെ ആയാൽ ബുദ്ധിമുട്ടൊക്കെ വെര്ൽണ്ട്
എഹ് അത് ഭയങ്കര എടങ്ങാറായി
ഉം ആഹ് ഭയങ്കര എടങ്ങാറാ ആ അതന്നെ പ്പൊ ഞമ്മക്ക് ചെറിയ കുട്ട്യേളെക്കെണ്ടാകുമ്പോ പ്രതേഹിച്ചും ഓലപ്പിടലും അങ്ങൻത്തെ കാക്ക ആഹ് ആഹ് ശെരിട്ടോന്ന